ആഹ് ആ കെ ആഹ് രാവിലെ പാചകൊക്കെ കഴിഞ്ഞ്. ഞാ വെക്കുന്ന ആഹ് ആഹ് കഴിച്ചു
എജാ എന്താ ഇണ്ടാക്കിയെ രാവിലത്തേക്.
രാവിലെ ഇന്ന് ഇഡലി സാമ്പാറും.
ആഹ് അത് ശരി അവിടെ മഴഇണ്ടോ
ആഹ് ഭയങ്കര മഴയാ
ആഹ് ഇവിടെയും നല്ല മഴയിണ്ട്
ആഹ് നല്ല പെയ്തോണ്ടിരിക്കാ ഇടിയും മുഴങ്ങുന്നുണ്ട്
ആഹ് ഇവിടേം ഇടിം വലുതായിട്ടില്ല ഔ ചെറിയ ചെറിയ ഇടക്കിടക്ക് മ പക്ഷെ നല്ല മഴയാ രാവിലെ തൊട്ടേ
അന്ന് ആഹ് ആഹ് ജോലിയെല്ലാം കഴിഞ്ഞോ
ആഹ് ഒരു വിധോക്കെ കഴിഞെയിഞ്ഞു ഇനിപ്പം ഇപ്പ ഇനി കറി വെക്കണം അയ്ന് മീൻ എടുത്ത് തണുക്കാൻ വച്ചേക്കുന്നു നിം മി മി മീങ്കറി വെക്കാൻ വേണ്ടീട്ട് വാക്കി ഒരുവിധം
ഒത്തിരി വേണോന്നോണ്ടോ കറിയൊക്കെ ഒത്തിരി വേണോന്നോണ്ടോ
ഓഹ് കറി അങ്ങനെയൊന്നും ഇല്ല എന്നാലും നമ്മളൊര് ഒരു കറിയും തോരനും എന്തേലും വെക്കും പിന്നെ രസം വെച്ചാ രണ്ടുസത്തേക്ക് ഇരുന്നോളും അപ്പ അതങ്ങനെ ഒരുപാട് കറിയൊന്നും കൂട്ടു ഒക്കെ ഇല്ല ഉം
ആഹ് ആഹ് ഇവിടെ ഓരു സാമ്പാറ്, മോര്, രസം, ഇത് രണ്ടില് മൂന്നിലേ എന്തെങ്കിലും ഒന്ന് ഒഴിക്കാൻ എപ്പഴും വേണം പിന്നെ പിന്നെ എന്തെങ്കിലു ഒന്നുകി പയറോ അങ്ങേ എന്തേലും ഒന്ന് മെഴുക്ക് വരട്ടുവോ അല്ലേ തോരം വെ ക്കുവൊ ചെയ്യും ആഹ് ആഹ് അതെന്തേലും ചെലപ്പോ പപ്പായ ഓമക്കായരിക്കും അങ്ങനെ എന്തെങ്കിലും ഉള്ള ഉള്ളതിനനുസരിച്ച് പിന്നെ ഒന്നെങ്കിൽ മീൻ കറിയോ ആഹ് മീൻ വറത്തതോ ആല അല്ലേ പിന്നെ ബീഫു വല്ലോം മേടിക്കുവാണെങ്കി അങ്ങനേം ഇന്നിപ്പം ആഹ് ബീ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പ അത് അടുപ്പത്തോട്ട് ആഹ് അടുപ്പത്തോട്ട് ആയിട്ടുണ്ട് ഉം ആഹ് അങ്ങനെ പിന്നെ കൃഷിയൊക്കെ എങ്ങനെ നടക്കുന്നു
ഓഹ് കൃഷി ഇങ്ങനെ പോയി ഇപ്പൊ ഈ മഴയായത് കൊണ്ട് ഇനിയിപ്പച്ചിരി പാടാരിക്കും കാര്യം എന്താന്നോ തക്കാളി ഒന്നും ഇനി കിട്ടൂല തക്കാളിഒക്കെ പുഴു പിടിക്കും തക്കാളിക്ക് പുള്ളി നേരത്തെ അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ചെറിയെ ഈച്ച കുത്തുന്നെ ഒരു ഇത്ണ്ടായിരുന്നു അപ്പ ഇനിയിപ്പ അങ്ങ് ഈച്ച അങ്ങ് കുത്തും തക്കാളിക്കാത്തെ പിന്നെ
അയിന് അന്നേരം ഇച്ചിര് മരുന്ന് അടിച്ചാ പറ്റുവോ
മരുന്ന് ഏഹ് നമുക്ക് തെ അഹ് ചെലപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കി പുകയലയും വേ വേപ്പെണ്ണയും കൂടെ മിക്സ്തിട്ട് എലക്കൊക്കെ അടിച്ചു കൊടുത്താ ഒണ്ട് പക്ഷേ ഈ വേപ്പണ്ണ നമക്ക് അങ്ങനെ തേക്കാന് ഒക്കത്തില്ല അടിക്കാനോക്കത്തില്ലേ പൈപ്പ്ണ്ടാവുവെ ഈ വേപ്പെണ്ണ ഒഴിച്ചാലേ പറ്റത്തുള്ളൂ പിന്നെ ഈ കുറേങ്ങട് ഏഹ് ഓമക്കാടെ എലയില്ലേ ഓമക്കാടെ എല ഇച്ചി വെള്ളത്തിലി ഇന്ന് വൈയ്യിട്ട് വെച്ചിട്ട് നാളെ രാവിലത്തേക്ക് അത് പിഴിഞ്ഞ് വെള്ള എരട്ടിയായി മൂന്നരട്ടി വെള്ളവും കൂടെ ചേർത്ത് അത് അടിക്കും അത് പക്ഷെ നല്ലതായിരി മുഴുവനും ആഹ് പയറിന് മൂത്ത പുഴുന് നല്ലതാ
നല്ലതാ ആഹ് ആഹ് ആഹ്
അങ്ങനെയെക്കെയാ പോന്നത് ഇപ്പൊ മഴ കൂടിക്കഴിഞ്ഞാ ഇനി ഇനിയിപ്പം ഉം
വീട്ടിലാവശ്യത്തിന് തക്കാളി കിട്ടും ഇല്ലിയോ
ആഹ് അത് കിട്ടും അവിടെ ഉണ്ടോ
ഓഹ് ഇവിടൊയൊക്കെ കൃഷിയൊക്കെ നെയ് ലെയ് വളരെ കൊറവാണ് പിന്നെ വാഴായും ചേമ്പ്, ചേന അങ്ങനെയൊക്കെ നമ്മടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ പിന്നെ മാവൊണ്ട് പ്ലാവൊണ്ട് ആഹ് പേരയുണ്ട് ഏഹ് പപ്പായ അങ്ങനെയൊക്കെ പിന്നെ റെ റബ്ബറൊക്കെയാ അപ്പറത്തു ഇപ്പറത്തു ഈ അടുത്തടുത്ത് വീടുകളുവായിട്ടിങ്ങനാ ഒള്ളതാ അതുകൊണ്ട് വല്യ കൃഷിയായിട്ടൊന്നുവില്ലാ പിന്നെ പയറ് ഇന്നാളീ കൊറച്ച് പയറ് ആഹ് ഇങ്ങനെ നമ്മള് വള്ള് ഇത് വാ പന്തല് കെട്ടി ഇപ്പോ ഒരു കൊറച്ച് പയറ് റ് ആഹ് അതാ ഒരു ഇതില് കഴിഞ്ഞതങ്ങ് ചീഞ്ഞ് പോവുവല്ലോ ഒരു ഒരു ഒരു വെളവെടു പ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പഴ്ത്തേന് അത് പിന്നതങ്ങ് പോയി അന്ന് കൊറച്ചേറെ കിട്ടിയാരുന്ന് ആഹ് ആഹ് അങ്ങനെ കൊറച്ച് കിട്ടി പിന്നെ കൂടുതല് അങ്ങനെ വലുതായിട്ടൊള്ള കൃഷിയൊന്നുവില്ലാ ഈ കഴിഞ്ഞെടക്കൊക്കെ വെള്ളത്തിന് ഭയങ്കര പാടായിരുന്ന് ഭയങ്കര കെണറൊക്കെയങ്ങ് വറ്റി പോയാരുന്ന് ആഹ് ആഹ് ആഹ് വറ്റി പോയിട്ട് ഞങ്ങൾടെ ഉപയോഗത്തിന് തന്നെ ഏഹ് രണ്ട് വീട്ട് ട്ടിലേക്കും കൂടെ ഒരു കെണറാണ് നമുക്ക് നടുക്കൊള്ളത് അപ് അപ്പ ചേട്ടനനിയനങ്ങനെ രണ്ട് വീട്ടിലും കൂടെ അപ്പറോ ഇപ്പറോം അപ്പം രണ്ട് വീട്ട് ട്ടിലേം കൂടാവശ്യത്തിന് വന്നപ്പഴ്ത്തേന് ഈ പ്രാവശ്യം ഇച്ചിരെ ബുദ്ധിമുട്ടിപ്പോയി എല്ലാ പ്രാവിശ്യോം ഞങ്ങളിത്രേം ബുദ്ധിമുട്ടീട്ടില്ലായിരുന്നീ ഇപ്രാവശ്യം പാടായിപ്പോയി അവരും ഞങ്ങക്കും കൂടടിക്കാനൊള്ളത് ഇല്ലാതെ വന്നു
ഉം
പിന്നെന്തായാലു ആഹ് എൻ എന്തായാലും എന്തോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പഴാണ് നമ്മടെ ഈ പൊറകി കൂടൊരു ഒരു കനാലൊക്കെ പോവുന്നൊണ്ട് എം ഏഹ് ആഹ് അ അപ്പ പിന്നെ ആ കനാലില് വെള്ള അഴിച്ചു വിട്ടു വെള്ളോം അഴിച്ച് വിട്ട് കഴിഞ്ഞപ്പം നമക്കത് അഴിച്ചു വിട്ട് ഒരോ ദൂസം കഴിയുമ്പഴ്ത്തേനും നമ്മടെ കെണറ്റിലയിന്റെ ഊറ്റെറങ്ങുന്നതായിരിക്കും കെണറ്റി വെള്ളവാവും വെള്ള ആവും അങ്ങനെ അങ്ങനെ പിന്നെന്തായാലും ആഹ് ബുദ്ധിമുട്ടങ്ങനങ്ങ് തീർന്നു പിന്നെ മഴയായി ആഹ് മഴയായി അങ്ങനെയങ്ങ് ആഹ് കൊഴപ്പവില്ലാ ആഹ് ആഹ്
അതേല്ലേ ഓഹ് ഇവിടെയും വെള്ളത്തിന് ബുദ്ധിമുട്ടാ ഉം ഏഹ് നമ്മളും വെള്ളം പൈസ കൊടുത്ത് മേടിക്കും ഉം ജനുവരി ആയിക്കഴിഞ്ഞപ്പഴ് നമ്മളങ്ങനെയാ നമ്മക്ക് വെള്ളം കിട്ടൂലാ
വെള്ളം കിട്ടൂല്ലാ ആഹ് ഇത് പിന്നെ ഈ കനാല് ഞങ്ങക്കൊള്ളത് കൊണ്ട് ഞങ്ങക്കങ്ങനെ ഇതുവരേയും ആഹ് പാട് പാ പാട് വരത്തില്ലാ ആഹ് ഭാഗത്തൂടെ വന്നത് കനാലി കനാല് കണ്ടിട്ട് കേട്ടിട്ടൊണ്ടല്ലോ ഈ
ആഹ് ആഹ് ആഹ് നമ്മടങ്ങ് അപ്പർത്ത് ക്ക് അങ്ങനെ അങ്ങോട്ടൊക്കെയിണ്ട് നമ്മടെ ഇവിടെയെങ്ങും ഇല്ല.
ചത് നമ്മടെ പൊറേ കൂടെ ആഹ് പോകുന്നോണ്ട് അതുകൊണ്ട് നമ്മുക്ക് ആഹ് ഭാ ത്ര പാട് വെരുന്ന സമയത്തിങ്ങനെ അവര് തൊറന്ന് വിടും.
എ ചെലത്ത് ഒള്ള കെണറുകൾലൊക്ക വെള്ളം കേറും
വെള്ളം കേറും അ അ അ ആഹ് അങ്ങനെ പിനെ പശു ഉണ്ടോ പശു.
ഏ ഇല്ലില്ലില്ല യ്യോ ഇന്തിക്ക് മുമ്പ്ണ്ടായിര്ന്നേ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ന്നമ്മള് കൊടുത്തതാണെ ഉം പ്രസവൊക്കെ കഴിഞ്ഞ് ച്ച് ച്ച് ച്ച് എപ്പഴും വെള്ളത്തിന്റെ ചെലവായിരിക്കും നമക്ക് പിനെ-
ആഹ് ആഹ് ആന്ന് ആന്ന് കോഴി വളർത്തലങ്ങനൊന്നും ഇല്ലല്ലോ ലെ
ഇല്ലയില്ല കോഴിയൊന്നും ഇതാണ് നമ്മള് കൊളായ വളർ ഉതില്ല അഹ് ആക പാടെ പിനെ ഒള്ളത് പിനെ പട്ടി ഹ് അവന്റെ നാലഞ്ച് പട്ടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വാക്കി ഈ പറഞ്ഞ പോലെ കൃഷി മൊ- അഹ് ന്നഹ് അഞ്ചണ്ണം ച്ച്-
ആണോ അതിനേം ഇത്രെയെണ്ണത്തിനെ എന്തിനാ വളത്ത്ന്നെ?
അ ഹ് നമുക്ക് രണ്ടെണ്ണം ഉണ്ടാര്ന്ന് അയ്ലൊ-
അ
വിട്ടേര്ന്ന് അപ്പ അതിന്റ മൂന്നെണ്ണത്തിനേം കൊട്ത്ത് കൊട്ത്തെയ്ഞ്ഞപ്പം ഇയാള് തള ക്ക്‌ ഭയങ്കരെ വെഷമം സങ്കടം അ കരച്ചിലും രാത്രിഒന്നും ഒറങ്ങാ- അമ്മുമ്മേ വിളിച്ച് എഴ്‌ന്നേറ്റിര്ന്ന് കരയ നമ്മടെ ഒര് മടിക്കെടന്ന് ഇരുന്ന് കരച്ചില്ലോട കരച്ചില്. പിനെ വാക്കി മൂന്ന് പിള്ളേരെ കൊടുത്തിട്ടവക്ക് രണ്ടാണും ഒര് പെണ്ണുണ്ടായ്ര് ക്കിത് പിനമ്മളവരെ ഇയാടെ കൂടങ്ങ് നിർത്തി അല്ലെങ്കി പിനെ ഇയാക്ക് ഇനി വെല്ല അസുഗോ പനി അങ്ങനെന്ത് പണ്ട് നമ്മള് ഇതേകണക്കൊരു ആട്ണ്ടാര്ന്നു കുടുംബ ത്ത് അവടേയ്ര്ന്നപ്പോ ഒര് ആടും പെട്ടി ഭയങ്കര കൂട്ടാര്ന്നു അത്. പട്ടി അങ്ങ് ചത്തുപോയൊ അപ്പം ആ അ് എന്താ ആട് ഭയങ്കര വെഷമ അങ്ങനെ ആടും അങ്ങ് ചത്തു. ഒര് മാനസികമായ്ട്ട് അപ ഞാ ഒര് പേടി ഇണ്ടായൊണ്ട് പിനെ ഇയാളെ കൊട്ക്കണ്ട ആ അ പിള്ളാരും കൂടെ നിന്നോട്ടേന്ന് വിജാരിച്ച് അങ്ങനെ നിന്നു അഞ്ച് പേരുണ്ട് പ്പ ആടാണ് ന്നോക്കാ പാടാ
ആണ് അയ്ന്പിനെ ആഹാരോം വേ എല്ലാം കൊട്ക്കണ്ടേ ഉം.
മാത്രാന്നോ വാക്കി എല്ലാ ഇവ്ര്ക്ക് കറക്റ്റ് കറക്റ്റ് സമയങ്ങളിലെല്ലാം മുനെ കുളിപ്പി ക്കനായാലും എല്ലാം കൊണ്ടും നമ്മക്ക് പാടാ.
ആന്നല്ലേ വെള്ളവും വേണ്ടേ അയ്നാവശ്യത്തിന്. ആഹ് ഞങ്ങക്കു ഉണ്ടാര്ന്നേ ഒര് ലാബുണ്ടാര്ന്നു ആ ഒരു കോമറേനിയനൊണ്ടായ ലാബ് പ്രായവായൊര് പത്ത് പന്ത്രണ്ട് വയസ്സായാര്ന്നു അത് ഈപ്പ ഒരു ഒരു കൊല്ലത്തിന് ന്നുമ്പ് ഏ ചത്തുപോയി. പെട്ടെന്ന് അറ്റാക്ക്‌വല്ലോ ആര്ന്നോന്ന് തനെ അറി ത്തില്ലാ ഞാ അയ്ന് തലേദീസം വൈകീട്ട് ഞാനാഹാരം കൊട്ത്തതാ കൊട്ത്ത് രാവിലെ ചെന്നപ്പഴ്‌ ത്തേന് ചത്ത് കെടക്ക്‌ന്ന് എന്തോ പറ്റിയതാന്ന് അറിയത്തില്ല അങ്ങനങ്ങായ് ഇച്ചിരം ആ ഇച്ചിര പ്രായം ചെന്നിട്ട് ട്ടെഴുന്നേറ്റ് നിക്കാനൊക്കെ ഒര് ബുദ്ധിമുട്ടുണ്ടായ്ര്ന്ന് പക്ഷെ വണ്ണം കാരണം ഇങ്ങന കാല് പു ആൻ അ വണ്ണം നല്ലായ്ട്ടങ്ങ് വണ്ണം വെച്ചാര്ന്ന് വെച്ച്
ആഹ് ഹാ
നമ്ക്കിങ്ങനെ ഓടി നടക്കാനുള്ള ഇതൊന്നും അ കൊണ്ട് നടക്കാനുവൊന്നും ആരും ഇല്ല ഈ പന്ന പട്ടികളൊത്തിരി ഇതുവഴി ഒള്ളത് ഇത്ങ്ങാനും കടിച്ച്‌ കയ്ഞ്ഞാ പിന്ന നമക്ക് അയ്ന നടത്താ പിന്ന നമ്മടെ കൂടത്തി കേറ്റാനും പറ്റാതൊണ്ട് കൂട്ടിത്തന്നങ്ങ് ഇട്ടേക്കുവാ അങ്ങനെ അങ്ങനെ കെടന്നാ തോന്ന് എഴുന്നേ ക്കുമ്പഴൊക്കെയ്ന്റൊര് കാലിനൊക്കെ ഒര് ബുദ്ധിമുട്ടുണ്ടാര്ന്ന് എന്തുവായാലും ഓഹ് ആഹ് ആഹാരം ക കൊടുത്തപ്പഴന്നൊര് കൊഴപ്പോല്ല പിറ്റ് റ്റേന്ന് ഞാൻ രാവിലെയോ ഉച്ചക്കോ എങ്ങാണ്ട് ആഹാരോം കൊണ്ട് ചെന്നപ്പ ചത്ത് കെടക്കുവാ
അയ്യോ
ആഹ ആ അങ്ങന അത് ചത്തുപോയി പിന്നൊര് പുൽപട്ടി ഒണ്ടാര്ന്നു അ പിന്ന ഈ കണ്ണിന്റ അവടൊട്ടക്കിങ്ങനെ രോമം കെടക്ക്‌ന്ന ടൈപ്പൊരു വെള്ളപ്പട്ടി ആഹ് അതെ അതിപ്പോ ഒരെണ്ണവോ ണ്ട് ഈ മുൾ മുടി ഇങ്ങന വളർന്നങ്ങ് കെടക്കുവാ അതിപ്പ ചെട പിടിച്ച് കെടക്കുവാ മുടി അങ്ങ് ചെട പിടിച്ച് കെടക്കാ അതായിപ്പ അ ചീപ്പണം ആത് തണ്ട്ന്നാളി ഇതുപോല ഇതിന്റെ അ പെറ്റ് ഹോസ്പിറ്റ്ലി കൊണ്ട്പോയി അത് മൊത് ത്തം വടിച്ചെറക്കി അ നഖോം എല്ലാം വെട്ടിച്ചെല്ലാം കൊണ്ടോന്നെന് ആയിരം രൂപയായി ആഹ് അത് കയ്ഞ്ഞെ ട്ട് പിന്ന ആ പിന്നെ ഈ അന്നീ കൊണ്ട്വര്മ്പോ ഇവിടൊള്ളവരെല്ലാരും കുളിപ്പിക്കാം എടുക്കാവന്നൊക്ക പറഞ്ഞായി കൊണ്ട്വരുന്ന പിള്ളാര് അത് കയ്ഞ്ഞ് അത് കഴിയുമ്പ പിള്ളാര് അവര പാട്ടിന് പോകും അവര പാട്ടിനു പോയി അവരങ്ങ് പഠിക്കാനും ഒക്കയ അവരങ്ങ് പോയി അപ്പ ഇപ്പൊ ഇപ്പ അതിന് ആദ്യ ആഹാരവും വെള്ളവും കൊടുക്ക്‌ന്നൊണ്ട് എട ഇതൊന്നു അഴിച്ചും വിടുന്നുണ്ട് ഇതിനെ ഇത് എന്ന് പർഞ്ഞ മഴയത്തൊക്കെ അഴിച്ചു വിട്ടാലും ചള്ളൊക്കകത്തൊക്കെ കെടന്നങ്ങ് ഉരുളും ളും ആ മൊത്തം അങ്ങ് ചള്ളയാ അതുകൊണ്ടൊക്കെ വല്യ. ആ അത് അതിനെ തന്നെ പാടായിട്ട് നിക്ക്യാ ഇപ്പൊ ആ ഒരു പട്ടിയേ ഉള്ളു. അല്ലാതെ തന്നെ അങ്ങ് നാ ഈ നാടം പട്ടികള് അവിടെം ഇവിടെം എല്ലാം ഉണ്ട്.
ഓ ആ കുറെ അത് തന്നെയുണ്ട് പക്ഷെ എന്തോരം പട്ടികളാ വരുന്ന ഇബടെ ചെൽ വരുമ്പോ ഞാൻ ചോറ് കൊടുക്കും പക്ഷേ നമ്മളങ്ങനെ കൊടുക്കുമ്പഴേ എല്ലാം കൂടെ നമ്മുടെ ഇവിടെത്തന്നെയങ്ങ് വെരും
ആഹ് അതല്ലേ രസം ഇതില് ഒരെണ്ണത്തിന് ഞാൻ ചോറ് കൊടുത്തത് കാരണം ഇപ്പൊ ഈ ബാ ക്കി ഉള്ളതിനെ കൂടെ പിടിച്ച് ഇങ്ങനെ നമ്മൾ ഇതുവഴി ഓടിക്കുമ്പോ അപ്പൊർത്തൂടെ പോവും. അപ്പുർത്തൂടെ ഓടിക്കുമ്പോ ഇപ്പൊർത്ത് വരും ഇതിങ്ങനെ വട്ടം കറങ്ങിക്കോണ്ടിരിക്കുവാ അങ്ങന അങ്ങനെ ഇരിക്കുവാ ഭയങ്കര പാടായി പോയി അതുകൊണ്ടൊന്നും ഒരൊറ്റ കോഴിയെ വളർത്താൻ പറ്റാ ത്തില്ല നമ്മളില്ലാത്ത സമയത്ത് അതുങ്ങൾ കേറി. പിടിച്ച് അങ്ങനെ അങ്ങനെ കോഴി വളർ കോഴിയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പ കോഴിയൊന്നും ഇല്ല കോഴിയെല്ലാം പട്ടിപിടിച്ചോണ്ട് പോയി. ആഹ് ആഹ്. അങ്ങനെ പഞ്ചായത്തിന്നൊക്കെ ആഹ് ഇവിട്ത്തെ അമ്മയ്ക്ക് അമ്പത് കോഴിയെ കിട്ടിയായിരുന്നു. അത് നല്ല കോഴികളായിരുന്നു അമ്പത് എണ്ണത്തിനെ ഇവര്ടെ. കുടുംബശ്രീയില് അഞ്ച് അഞ്ച് ഗ്രൂപ്പ് അഞ്ച് അഞ്ചോ പത്തോ. സ്ത്രീകൾക്ക് ഇങ്ങനെ അമ്പത് കോഴിയെ വീതം പഞ്ചായത്തി കൂട് സഹിതം. ആഹ് കൂടു സഹിതം സബ്സിഡി നിരക്കിൽ ഇപ്പഴല്ല രണ്ട് കൊല്ലത്തിന് മുമ്പാ. അപ്പം ആഹ് ആ അപ്പൊ അങ്ങനെ കിട്ടി. ആ അവര് കോ അവര അയ്ന്റെ കോഴിത്തീറ്റ സഹിതവാ നമുക്ക് തരുന്നത്. ആറു മാസത്തേക്ക് കൊട്ക്കാള്ള കോഴിത്തീറ്റയും തരും അന്നിട്ട് ഈ കൂടന്ന് പറയുന്ന കൂടിന്റെ മേളിലാണെങ്കി ബക്കറ്റില് വെള്ളം ഒഴിച്ച് വെച്ചാ മതി ഈ കോഴി ഇങ്ങനെ നി പ്പ്ള് പോലെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കെടപ്പുണ്ട് അതേലോട്ട് ഇങ്ങനെ കൊത്തുമ്പം. അതിന്റെ വായിക്കകത്ത് വെള്ളം ചെല്ലും അല്ലാതെ നമ്മള് വെള്ളം പാത്രത്തി വെച്ചു കൊട് ക്കണ്ട ഇങ്ങനെ കൊത്തുമ്പം വായിക്കകത്ത് വെള്ളം ചെല്ലു നി പ്പ്ള് പോലെ ആ അ ആ അപ്പ ഈ മേള് വശത്തെ ബ